ആ കേൾക്കണുണ്ട്
ആ എന്താണ്ട് വിശേഷം
എന്താ സുഖാണ് കൊഴപ്പൊന്നുവില്ല നല്ല ശേഷം
അതെ ഫുഡൊക്കെ കഴിച്ചാ
ആ ഫുഡ് കഴിച്ചു
ആ എന്താ അവിടുത്തെ കാലാവസ്ഥ ഇന്ന്
ഇന്ന് ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഉണ്ട്
ആ ചാറ്റൽമഴ ഉണ്ടല്ലേ ഒരു മൂ ടെല് പോലെ ഉണ്ടാവൂല്ലേ ഉം ആ അങ്ങനെയുണ്ട് അതെ അതെ ഇവിടീണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് ഇപ്പൊ ഇടി വെട്ടി നല്ല സൗണ്ടിലില്ല എന്നാലും ഞാനിപ്പോ പുറത്തേക്ക് അല ക്കാന് ഇറങ്ങിയപ്പളെ രണ്ടും എടവിട്ട് എടവിട്ട് ചെറിയ രീതി ഇങ്ങനെ ഇടിവെട്ടീട്ടുണ്ട് അതെ അതെന്താടാ അവിടെ രാവിലെ ഒരിടി സാധാരണ നമ്മള് ഉച്ചന്റെ ശേഷം മഴയോട് കൂടിയിട്ടാ ഇടി വരുക
ഉം അത് തുലാ മാസത്തിലുള്ള മഴയല്ലല്ലേ അങ്ങനെ
ആ അതെ അതെ ആ തുലാമാസത്തില് അങ്ങനെ ഉണ്ടാവും ആ അതെ അതെ നിങ്ങെളെന്താ പറയാ ലാമഴയാ
തുലാമഴ
ത്തെന്ന് പറയും
ആ തുലാമാസം തന്നെയാ പറയാ അത് കുറച്ച് ഷോർട്ടാക്കിട്ട് തലാമഴ പറ നമ്മള് പ്രായാരൊക്കെ ആ പ്രായാരൊക്കെ ഇപ്പ പറയണത് കേട്ടി
അതെ ആ അത് ശരി ഇവിടെ ഇങ്ങനെ ഉമ്മയൊക്കെ പറയ തുലാമാസാണ് വേഗം ഉള്ളിലേക്ക് കേറിയോളിൻ പിന്നെ ഈ ഇതാ ഇപ്പഴും കൂടി ഇപ്പൊ ഇവിടെ ഇടി ഇതാവുണ്ട് അപ്പൊ ഞാന് രാവിലെ എന്റെ നൈബറോട് പറഞ്ഞ ചെയ്തത് എന്താപ്പ രാവിലെ തന്നെ പിന്നെ ഇടിയൊക്കെ നേരച്ച് പിന്നെ ആരോ കോളേയ്തപ്പോ പർഞ്ഞു അവിടൊക്കെ നല്ല മഴ ഇണ്ട് അത്യാവശ്യം നല്ലോരു ഇടി വെട്ടിട്ടുണ്ട് അർഞ്
ആ ഈ സമയത്ത്ത്തെ ആ ഈ സമയത്ത് മഴക്കെ അങ്ങനെ ഇടിവെട് ഇല്ലല്ലോ നമ്മള് വർഷക്കാലത്തെ ആ ആ വർഷക്കാലത്തെ മഴക്കങ്ങനെ ഇണ്ടാ ഇല്ല നമ്മള് മറ്റേ അപ്പളാണ് ക കുന്നേരങ്ങളില് അപ്പളാണ് ഇടിപൊട്ടല്
ടൈമിലാണ് ഈവനിങ് ആവുമ്പ നല്ല മിന്നലും ഇണ്ടാവും ഇടി ഉണ്ടാവും പിന്നെ നല്ല ഉണ്ടാവും എല്ലാ വനിങ്ങും വരോ ഇത്പ്പഹ് നമ്മളെ മെയ് മാസത്തില് അത്യാവശ്യം ഇടി വന്നില്ലേനോ ഓർക്ണ്ട് നമ്മള് സ്കൂളൊക്കെ തുറങ്ണേന്റെ മുൻ പിന്നെ നല്ലാ വെയിലിന്റെ ടൈമില് കൊറച്ച് രു മയാ നൽ നല്ല വെയിലായി നിക് ക്കേന് അയിൻ്റെട്ക്ക് കൊറേ നാശങ്ങളും ഉണ്ടായി ണ് ആ ഇടിക്കൊക്കേ ആഹ് കൊറേ ഫാനൊക്കെ പോയിട്ട്ണ്ടായിരുന്നു ഇവിടൊക്കെ ഇൻവെർട്ടർ ഒക്കെ അതൊക്കെ പിന്നെ മാറ്റിയതാ എന്ത്ണ്ടാക്കി ഫുഡിന്? ക്കേ
ഫുഡിന് മീൻകറിണ്ട് അയ്ല അയ്ല
അയ്ല. അയിലക്കക്കെ എങ്ങനെ റേറ്റ് ഇപ്പോ
ഇരുന്നൂറ് ഇര്ന്ന് ഞാ അര വാ അല്ല കിലോക്ക് നല്ല വല്യ അയ്‌ലക്ക് നാന്നൂ റ്ണ്ട്
ആ മത്തിക്കെന്നെണ്ട് മുന്നൂറ് ന്നാ പറഞ്ഞെ ട്ടെ ഇന്നിവിടെ മീൻ വാങ്ങീട്ടില്ല. ഇപ്പൊ വെരവില്ല കുടിസിലൊക്കെ ങ്ങനെ പ്പണ്ട് അങ്ങനെ കൊറച്ച് മുന്നൊക്കെ ങ്ങനെ നല്ല ലാഭത്തിനൊക്കെ കിട്ടാറ്ണ്ടായിരുന്നു ഈവനിങ്ങൊക്കെ ഇങ്ങനെ ഇതിലാട്ട് കിലോന് ഇത്ര റേറ്റ് ന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടരണ്ടായിര്ന്ന്.
ആഹ് ഇപ്പൊ ഈ ട്രോളിങ് ഇണ്ട് തോന്ന്ണ്ട് മഴക്കാലയാ ട്രോളിങ് ഇണ്ടല്ലോ
കലായോണ്ടത്ണ്ട് അ അപ്പൊ അതിന്റെ ഒരിത്ണ്ട് ബുദ്ധിമുട്ട്ണ്ട് മീന് ആ അതെ അതെ പിന്നെന്താ വെറുതെ ഇരിക്കുമ്പോ എന്താ പരിപാടി? ഇവിടെപ്പിന്ന് ഞാന് പരിപ്പും വെണ്ടക്കക്കെട്ടാണ്ട് ഒരു സാമ്പാർ പോലെ ചെറിയ നമ്മളെട്ത്ത്ള്ളെ പച്ചക്കറികൾ ഇട്ടാട്ട്ണ്ടാവല്ലോ കുക്കർ സാമ്പാർ ന്നൊക്കെ പറയും അങ്ങനെണ്ടാക്കി ആ ആ അതെ സിമ്പിൾയി ണ്ടാക്കാൻപറ്റൂല്ല പിന്നെ വറവിട്ടാമതി തേങ്ങ ചീലെങ്കിലും ടേസ്റ്റെന്നെണ് അങ്ങനെണ്ടാക്കി ആ അതെ പിന്നെ സോയാബീൻ പൊരിച്ചിട്ട്ണ്ട് പിന്നെ അച്ചാറൂണ്ട് പിന്നെ മക്കള് രാവിലെ പോയാ ഉച്ച ഞാനെന്നെ ഉള്ളേ
ആ ബടേം അതെ ഞാനൊറ്റക്കെന്നെ ഒള്ളൂ മ് കുട്ട്യേൽ സ്കൂൾക് പോയ തുലാമഴ പറഞ്ഞപ്പളാണ് ഞാന് ന്താണ് നാറാണത്ത് പ്രാന്തന്റെ മല അത് കേട്ടിട്ട്ണ്ടോ ഇങ്ങൾ
നാരായണത്ത്പ്രാന്തന്റെ കഥ ണ്ട് അമ്മളെ കൊറെ കുഴിച്ചോട്തെന്നെ കുയിക്ക്യ അങ്ങനെക്കെ ഒരു കഥകളൊക്കെ ണ്ടല്ലോ ആ ഇണ്ടായിരുന്നു ആ ണ്ടായിരുന്നു മലയാളം സെക്കന്റിൽ അതന്നെ നമ്മൾ ഞാനൊക്കെ പഠിച്ച കാലത്ത് ഇണ്ടായിരുന്നു
മ് അത് അതൊരു മലമ്മലാണല്ലോ അവിടെ മലമ്മൊരു ഒരു അമ്പലം പോലങ്ങന കിട്ടാണ് അത് അവിടെ കപ്പോ അവിടെ പോയിട്ട്ണ്ട് ഞാന് അത് അപ്പൊ തുലാമഴ പറഞ്ഞപ്പോ ആ ഓർമ്മ വന്നതാണ് തുലാം ഒന്നിനാണത് ഇണ്ടാവ അവിടെ നല്ല നമ്മള ആ അവിടെ പോയി ട്ടുണ്ട്
അത് എങ്ങനെ ഇത്രയായോ
ഏ
കോറേ ആയോ അവിടെ പോയിട്ട്
അത് ഇവിടെ അടുത്തായിട്ടാ വരാ അപ്പൊ ഞങ്ങളങ്ങട്ടട് പോവാറുണ്ട് അവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങള്ണ്ട് ആ ഒരു ഒരു കുന്നമ്മലാണ് ഞമ്മള് എത്രേ സ്റ്റെപ്പ് ഇരുന്നൂറ്റി സംതിങ് സ്റ്റ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങട്ട് കേറണം എന്നിട്ട് അതിന്റെ മോളിലാ കുന്നിന്റെ മോളിലൊരു അമ്പലണ്ട് അയിന്റെ നടൂല് കെട്ടിട്ടാണ് ഈ നാറാണത്ത് പ്രാന്തന്റെ പ്രതിമ വെച്ചിട്ടുള്ളത് അപ്പൊ അവിടെ ആ തുലാ ഒന്നിന് അവിടെ അമ്പലത്തില് വള കോളത്തീട്ട് അവിടെ പരിപാടി ഇണ്ടാവും നമ്മള് പൂരങ്ങളൊ
ആഹ് പൂരങ്ങളൊക്കെ ഉത്സവം
തെ നല്ല ആ നല്ല ആഘോഷണ്ടാവു അവ്ടെ നല്ല നമ്മളെ കച്ചോടക്കാരൊക്കെ വന്നിട്ട് നല്ല പരിപാടി ഒന്നിനാണ് അത്ണ്ടാ തുലാമൊന്നിനാണ് ആഹ് ആ അല്ല ല്ലാ കൊല്ലുണ്ടാവും നല്ല പേര് കേട്ട നല്ല സംഭവം ഭവാണ് നല്ല ദൂര ദൂര സ്ഥലങ്ങളിൽന്ന്ള്ള ആൾക്കാാര് വന്നിട്ട് ആ നല്ല പോലീസും അങ്ങനത്തെ ഫയർഫോഴ്സും അങ്ങൻത്തെ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള നല്ല പരിപാടിണ്ട് ണ്ടാവും
ഉം ഇതെങ്ങനെണ്ട് നമ്മള് നാരാണത് ഭ്രാന്തന്റെ ഈ ഒരു പ്രത് തിമ എങ്ങനാ ഫസ്റ്റ് ടൈമ് കാണാണോ
ആഹ് ഞാന് മൂന്ന് രണ്ട് വട്ടങ്ങട്ട് കേറീട്ട്ണ്ട് നമ്മള് ബുക്കുകളില് വായിച്ചിട്ടുള്ള അറിവൊള്ളൂ പക്ഷേ അവിടെ നേരിട്ട് ട്ട് പ്രതിമ അവിടെ ഒരു ഉം നല്ലൊരു വല്യയൊരു കല്ലും ആ പ്രതിമിം കൂടിയിട്ട് അവിടെ അയിന്റെ മോൾല്ണ്ട് അവിടെ നല്ല
ഇല്ല്യ വല്ല്യ മലേ അതായത് ഇങ്ങനെ കു കുത്തനള്ള മുകളില്
ന്ന ആ എന്നിട്ട് അത് ഞമ്മളന്ന് കഥകളില് വായിച്ചിട്ടുണ്ടല്ലോ കല്ലുകള് ഇങ്ങനെ ഉർട്ടി ഉർട്ടി അങ്ങട്ട് കൊണ്ടോയിട്ടിട്ട് ആ നേരെ അത് അങ്ങോട്ട് ചാടിക്കുംന്ന്ട്ട് അതങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ത്ത അന്ന് കഥകള് വായിച്ചിട്ടുള്ളു ആ ഒരു കാലില് മന്താണന്നൊ
ചെയ് ചെയ്യോ ആ ചെയ് ട്ടോണ്ടിരിക്കും അങ്ങനെയാണല്ലോ നമ്മള് നാര ആരെങ്കിലും എന്തേലും ചെയ്യാണേ നാരായണ ഭ്രാന്തന്റെ പണി ചെയ്യുന്ന് പറയല്ലോ നമ്മള് ചെയ്ത പണിന്നെ ചെയ്യുമ്പോ അങ്ങനെ ഒരു ചൊല്ലന്നെ ഉണ്ടല്ലോ
ആഹ് ആ നാറാണത്തെ പ്രാന്തന്റെ കാല്മ്മേ ആ ഒരു കാലമ്മേ മന്താണെന്നൊക്കെ നമ്മള് അന്ന് പഠിച്ചിട്ടുണ്ട് ആഹ് അപ്പ അത്
ത്തിലാ നമ്മള് പഠിച്ച അതായത്
അത് അത് അഞ്ചിലാണോന്നൊക്ക് സംശയണ്ട്
ആ അതെ അതെ യു പില് തന്നെയാണതെ യു പി ആ ഒരു സെ ക്ഷൻ തന്നെയാണ്ത് പഠിച്ചത് തോന്നണ് ഹൈസ്കൂളിലല്ലോ ഹൈസ്കൂളിൽ എത്തിയാലല്ലോ അത് അല്ല ആഹ് അതെ യു പി തന്നെ യുപി അഞ്ചോ ആറോ തോന്നുണ്ട ട്ടോ അഞ്ചോ ആറോ ചാൻസ് ഉണ്ട് ഒരു ഓർമ്മ കിട്ടണില്ല ഞാനൊക്കെ പഠിച്ചത് തന്നെയാണ് അത് പക്ഷെ ഒരു ഓർമ്മ കിട്ടണില്ലേ ഇപ്പൊ കുറച്ചടെ ആ കേട്ടിട്ടുള്ളൂ അത അന്ന അങ്ങ ടൂ ആ ഫോട്ടോസും ആ പാഠഭാഗങ്ങളൊക്കെ ഇ ചെറിയതായിട്ട് മി പറഞ്ഞ പ്പങ്ങ പറഞ്ഞപ്പോ അതിന ആ പഠിപ്പിച്ച ആ ആ അതെ അതരു കണ്ടല്ലോ അല്ലെ നമ്മള് പഠിച്ചത് അതായത് നമ്മള് ഒരിക്കലും കാണാൻ പറ്റൂല്ല എന്ന് വിചാരിച്ച
ആ അതൊക്കെ ഞമ്മൾ എവിടെ കേട്ടൊരു കഥ ത്തൊരു
എവിടോ കേട്ട ഒരു കഥ ഒരു കഥ പോലെ മറന്നതേക്കാരോ അതൊക്കെ പക്ഷെ അതൊക്കെ അങ്ങനെ കണ്ടപ്പോം ഒരു ഇത് തന്നെയായിയിരിക്കും കാരണം അങ്ങനത്തൊക്കെ കാണ നമ്മൾ ഈ ട്രിപ്പ് ഒക്കെ പോവാന്ന് അറിയില്ലോ
ആ ഒരു ട്രിപ്പ് പോയ മൂടാണ് അവിടെ മേലെ പോയാല് നല്ല കോട ഇ മഞ്ഞൊക്കെ ആട്ട് നമ്മൾ താഴുക്ക് നോക്കുമ്പോൾ
ആ നല്ല രസ അല്ലേ ആ കോ അതായത് മലയല്ലേ അപ്പൊ പിന്നെണുപ്പൊക്കെ ആക്പ നല്ല കോടൊക്കെന്നെ ആടൂള്ളൂ
ആ ആ ആ് നല്ല മഴ പെയ്യുമ്പോ ആ് മഴ പെയ്യുമ്പോ പോവാൻ പറ്റണ്ടാവൂല്ല അപ്പോ വക്ക് ക്കാലാവും പാറമ്പ എന്ന സ്റ്റേ ഒരു ഭാഗ ത് കൂടെ സ്റ്റെപ്പ് ഇട്ടിട്ട് അങ്ങനെ പടിപടിയായിട്ട് അങ്ങനും കേയറാം അത് ഇരുന്നൂറ്റി എത്ര അത പടി ഉണ്ട് എന്നാ പറയാമ്മക്ക് കേയറണമെങ്കിൽ ആ പിന്നെ ഞമ്മള് പോ റോഡായിട്ട് അങ്ങനെ കേറുമ്പോ അയിൽ കൂടെ ആ പരുപാടിടെ സമയങ്ങളില് അവിടെ ജീപ്പ് ട്രിപ്പ് ഇണ്ടാവു അപ്പ നമ്മൾക്ക് അയിലെത്ര ചില്ലറ പൈസ കൊടുത്തായി
ആ പൈസ കൊടുത്താല് അം ആ അതാ അങ്ങനെ നമ്മള് എത്തിച്ച് തരും ഓഫ്റോഡ് ആയിട്ട് ഇങ്ങനെ പേയ്മെന്റ് ഓര് പറയണ നമ്മള് കൊടുത്താല് നമ്മള എത്തിച്ചരു ആ അത് ശരിയാ അതും നല്ല രസാ ഓഫ് റോഡായിട്ട് അങ്ങനെ പോണ തേ
ആ അങ്ങനെ ഞങ്ങ പോയിട്ടില്ല്യ അങ്ങനെ പടിയില് കേയറിട്ടങ്ങനെ ഞാനങ്ങനെ ഉത്സവവൊള്ള സമയത്തല്ലട്ടോ പോയത് ഞങ്ങളിങ്ങനെ ഫ്രീയായിട്ടിരിക്കുമ്പോ കോടെ ആ കോടക്കെ ഉള്ള സമയത്ത് രാവിലെ ദിവസ ടൈമില് നല്ല വ്യൂ ഉണ്ടാവും അപ്പൊ ആ സമയങ്ങളില് ഞാനും ഇവിടു ന്ന് ഹസ്ബൻഡും ഞാനും പാടെ കുട്ടികളുമ്പാടെ പോയിട്ടുണ്ട് ഇവിടെ വല്ല്യ മോന് പരുപാടി അന്ന് അവിടെല്ലാരും കൂടി കേറും അപ്പോ ആ അപ്പോ ഓര് എല്ലാരും
എല്ലാ ആൾക്കാരും വരുന്ന ഒരു പരിപാടിക്കാരല്ലേ അവ അതായത് നമ്മുടെ നാട്ടില് മാത്രല്ല എല്ലാ
അല്ലേ കുറേ ഞമ്മളെ ഇവുടുത്തെ കാട്ടിക്കും അത് പ്രാധാന്യം ദൂ ഒരു ദൂരെ വഴി കാണ് അപ്പൊ ഞാന് ആ പരുപാ പരുപാടിടെ സമയ ത്ത് ഞാൻ അവിടെ കണ്ടിട്ടില്ല അപ്പൊ എന്നോട് മോനു വന്ന് പറയലിണ്ട് അമ്മ അവിടെ അത്ര അ ങ്ങനേം പോലീസിണ്ട്. പിന്നേ
ആ ആ ഒരു ടൈമില് കണ്ടിട്ടില്ലാലേ അല്ലാത്ത ടൈമില് നിങ്ങള് പോയി കണ്ടിട്ട്. ഉം ഉം ഇനി ഒരു അടുത്ത കൊല്ലം ഒക്കെ വരികാണെങ്കില് പോയി പോയോക്കി അതെ എക്സ്പീരിയൻസ് ചെയ്യാലോ. അനു ഒരു ഉത്സവം പോലെ പൂരം പോലെക്കെകരെ പരിപാടികളൊക്കെ ഇണ്ടാവുവോ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ടൊക്കെ എണ്ടാവുവോ?
ക്കാരും. അങ്ങനെ അങ്ങനെയൊക്കെയള്ള സംഭവങ്ങളാണ് ആ മലയിലല്ല അതൊക്കെ റോഡിന് മ ഭാഗ റോഡുകളിലാണ് അതിണ്ടാവുക ഉം നല്ല ഭംഗിയുള്ള കാഴ്ചയാണത് അ ആ ഉത്സവം അത് തുലാം ഒന്നിനാണ് ആ സം ആ തുലാം ഒന്നിനാണ് അതിന്റെ എഹ് സമയം. ആ ദിവസാ ഉണ്ടാവാ. നല്ല മഴേര് ഉ
ആഹ് ഒരു ദിവസ്ത്തെ പ്രോഗ്രാമാണ്ടാ
മഴെര്ക്കാലുച്ചരിഞ്ഞാല് കച്ചവടക്കാരൊക്കെ ഇ ഇപ്പ രണ്ട് കൊല്ല കായി രണ്ട് ദിവസം അത്രയും തിരക്ക് കാരണെ അങ്ങനെയാണ് രാവിലെ വന്ന് കേറുന്നോരുണ്ടാവുംരാവിലെ വന്ന് പിന്നെ ങ്ങ ഒരു നാലു മണി സമയങ്ങളിലാണ് മഴ പെയ്യൽ തുടങ്ങുക ഇടിവെട്ട് ഒക്കെഅപ്പൊ ആ സമയത്തൊക്കെ ക്ക എല്ലാരും വെയിയില് ഉദക്കണേന്റെ മുന്നേ വന്നിട്ട് കേറിപ്പോരും ഇവിടെ
ഉം ഏതായാലും അതങ്ങനെ വായിച്ചത് നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാ ആയല്ലോ അല്ലെ അത് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റൂന്ന് വിചാരിച്ചായില്ലല്ലോ അതന്നെ പിന്നെ ആ ആയിക്കോട്ടെ ശരി എന്നാ